ഹലോ
ആഹ് കേക്ക്ല്ലേ?
ആഹ് ഇണ്ട്ണ്ട്
ആഹ് ന്താ വിശേഷം?
നല്ല വിശേഷം ഇങ്ങളെ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണ്
ചായക്കെ കുടിച്ചാ?
ഇല്ലേ ചായ കുട്ച്ചിട്ടൊന്നുല്ലാ ഇങ്ങള് കുട്ച്ചോ?
ഇല്ല്യ
ഏഹ് ആയിട്ടില്ലേ?
ഇല്ല്യ ല്ല്യ
ആഹ്
ഉച്ചക്ള്ളെ ഫുഡൊക്കെ കഴിച്ചൊ?
ഓ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കേടക്കാ ഇവടെ
പൊർത്ത് നല്ല മഴൊക്കെണ് അവിടെ മഴൊക്കെണ്ടോ?
ആഹ് ഇണ്ടല്ലോ
ഏഹ് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ച് എന്താ സ്പെഷ്യല്?
ഇന്ന് തേങ്ങാച്ചോറൊക്കെ ഏയ്രുന്നു ഇന്ന് വെള്ളിയാഴ്ചല്ലേന്നോ
ആഹ്
അപ്പ ന്ന് തേങ്ങാച്ചോറൊക്കെ ഏന്നു അവിടെന്താന്ന് ഇന്ന് സ്പെഷ്യല്?
ബിരിയാണി
ഏഹ് എല്ലാ വെള്ളിയാഴ്ച്ചിം സ്പെഷ്യല് ഇണ്ടാവോ?
ആഹ് ആഹ് ഇണ്ടാവും
ആഹ് ശെരി ഇന്നട്ട് വേറെന്തൊക്കെ വിശേഷം വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഉമ്മ, ഉപ്പ
ആഹ്
പിന്നെഎളച്ചന്, മൂത്തച്ചി, മൂത്തച്ഛന്
ആഹ് ആഹ് ഇങ്ങക്ക് എത്ര കുട്യളാ?
ഏഹ് ഞാം എന്റെ കല്യാണ പ്പം കഴിഞ്ട്ടൊള്ളൂ
ആഹ് ആഹ് ശെരി പഠിക്ണ്ടോ?
ഇല്ലെ ഇല്ലെ
ഏഹ് ശെരി നിർതിയൊ ഏതരെ പഠ്ച്ചേ?
പ്ലസ് ടു
ആഹ് ശെരി
ഇയാൾ പഠിക്കിണ്ടോ
ആഹ് ഞാൻ പഠിക്കാണ്
ആഹ് എന്ത് പഠിക്കണെ
ഞാൻ ഒക്ടോമെട്രിക് കഴിഞ്ഞ് ഇപ്പ ഡി എഡിന് വെയിറ്റ് ചെയ്യാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടീയിട്ട്.
ഏജ്
എങ്ങനെ
ഏജ്
ഏജോ
ആഹ്
ട്വന്റി ട്വന്റി ട്വന്റി
ഉം
നിങ്ങക്കൊ
ട്വന്റി
ഏ ശരി നമ്മളൊരേപ്രായക്കാരതന്നല്ലേ അപ്പൊ
ആഹ്
ആഹ് അയ് ശരി ഇല്ലയില്ല കല്യാണം കഴിഞ്ഞീല്ല.
ഉം
ആഹ് അറ്റങ്ങ് വേറെ എന്തൊക്കെയ വിശേഷം ഇങ്ങൾക്കാരൊക്കെയാ ഇള്ള്
നമ്മക്ക് ഉമ്മ ഉപ്പാ ബ്രദറ് രണ്ട് സിസ്റ്റർ
ആഹ് ശരി ഓരൊക്കെ എന്താ ചെയ്യണെ
ഉം അനിയത്തി പഠിക്കണ് പിന്നെ ഒരു ഏട്ടത്തിയിണ്ട് അവളെ കല്യാണം കഴിഞ്ഞ്-
ആഹ് ആഹ്
പിന്നെ ഒരു ബ്രദറ് ആള് പണിക്ക്‌ പോണ്
ആഹ് അപ്പം എന്താ പ്ലസ് റ്റു കയിഞ്ഞന്താ പഠിക്കാനൊന്നും പോവാത്തെ?
ഉം ഞാന് അല്ലല്ല മോഡി സോറി ടി ടി സി ഇല്ലേ
ആഹ് ആഹ്
ആഹ് അതിന് പോയതാ പിന്നെ കല്യാണം കഴിഞ്ഞ് അവര് പോണ്ടാന്ന് പറഞ്ഞ്
ആഹ് ഏഹ് അത്ശരി ഇങ്ങക്ക് താല്പര്യല്ലേ പഠിക്കാൻ പോവാന്
ഉണ്ടായിട്ട് കാര്യല്ലല്ലോ ഇവിടെള്ളോര് അയക്കണ്ടേ
അതല്ല ഇങ്ങളെ ഹസ്ബന്റിന്റെ വീട്ട് ത്തെ വീട്ടാരല്ലേ അയിക്കണില്ല പറഞ്ഞേ
ആഹ്
അപ്പൊങ്ങള് എന്താ കല്യാണം വരുമ്പോ തന്നെ- അന്വേഷിച്ചിട്ട്ല്ലോ ഇപ്പൊ നമ്മള് ചെയ്യൊള്ളൂ അപ്പൊ നിങ്ങള് പഠിക്കണംന്ന് പറയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ കെട്ടിയാ പോരായ്ന്നോ
ആഹ് അന്ന് അതിനുള്ള ഇത്ണ്ടായിട്ടില്ല.
വീട്ടുകാരുടെ ഇതിന് നിന്നൊടുത്ത്ണ്ടാവൂല്ലേ
ആഹ് അന്നേരം പിന്നെ അവര് പറഞ്ഞേന്നല്ലേ നമുക്ക് നിക്കാൻ പറ്റുള്ളൂ. ഇപ്പളല്ലേ കാലം മാറി ഇപ്പോ പെൺകുട്ടികളിന്റെ പെൺകുട്ടികളെ വരണം
അതല്ലേ ഇപ്പത്തെ കാലത്ത് എന്താ വെച്ചാല് പഠിപ്പിക്കുണ്ടോ വിദ്യാഭ്യാസൊക്കെ നോക്കിട്ട ഇപ്പൊ കെട്ടൊള്ളു പിന്നെപ്പ നമ്മളെ പോലത്തെ ആൾക്കാരാണെങ്കിലും- പഠിപ്പ് പഠിപ്പിച്ചെണ്ണം ജോലിക്ക് വിടുന്ന ആൾക്കാരെ മാത്രേ കെട്ടുള്ളൂ ഇപ്പൊ അങ്ങനെയാ ചെയ്യണേ ഒരാള് മാത്രം നയിച്ചൊണ്ട് ഇപ്പ നമ്മ കാലം പോവൂലല്ലോ ഇപ്പോ അത്രയും- മാറിക്കൊണ്ട്ക്കാണ് രണ്ടാളും പണിടുക്കാതെ ഒന്നും എങ്ങനെ ആയാലും ഒരു- ജീവിതം നോക്കാൻ കഴിയൂല ഇപ്പ ആരതാണെങ്കിലും ഞമ്മക്ക് തന്നെ ഇപ്പൊ എന്തൊക്കെയോ സാധനങ്ങള് വാങ്ങണം. എന്തൊക്കെ ആവശ്യങ്ങളാ നമ്മക്കുള്ളത്
പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്ക് ഇല്ലേ
അതെ അതെ ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും മോയ്സ്റ്ററൈസറൊക്കെയാണ് മസ്റ്റ് ആയിട്ട് വേണ്ടേ നമ്മക്ക് അല്ല ഞാൻ ഇന്റെ ഒരിത് പറഞ്ഞതാട്ടോ ഇപ്പ ട്ടോ ടോട്ടല് ഇപ്പ അങ്ങനെയാണല്ലോ എല്ലോട്ത്തും
ആഹ് ഇപ്പൊ പെൺകുട്ടികളിപ്പോ ഇപ്പ നാട്ടിലാങ്കുട്യാൾക്ക് പെണ്ണ് കിട്ടീണില്ലല്ലേ പോയാലവരിക്ക് പഠിക്കണം പഠിക്കണംന്നല്ലേ പറയല്
ആ അതാണ്
അവിടെ ആരൊക്കെണ്ട്
ഇവിടെനിക്ക് താത്തണ്ട് ഒരനിയത്തിണ്ട് പിന്നെരു കാക്കണ്ട് അങ്ങനെ നാല് കുട്ട്യേള് പിന്നെമ്മാ ഇപ്പാ ഉമ്മമ്മ അങ്ങനെ
താത്ത കല്ല്യാണം കഴിഞ്ഞി
ആഹ് താത്ത കല്ല്യാണം കഴിഞ്ഞ് ഓൾക്ക് രണ്ട് കുട്ട്യേള്ണ്ട്
ഉം
അങ്ങനെ
ആളെന്തേലും പണിക്കോണ്
ആര് താത്തേ
ആ
ആഹ് ഓള് ഇവിടെത്തന്നേ വർക്കീതിരുന്നു ഇപ്പോള് പൊറത്ത് പോവ്വാൻ നിക്കാണ് അളിയാക്ക അവിടെള്ളത് അപ്പം അളിയാക്കാന്റവടെ ഒരു സ്കൂളിൽ കിട്ടീണ്ട് അങ്ങനെ പോവ്വാൻ നിക്കാണ് അപ്പവിട്ക്ക്
ഉം
അങ്ങനെ അനിയത്തി ഓ മയ നല്ല മയേണ്പ്പൊ പൊറത്തൊക്കെ പൊറത്തൂവ്വാ വെച്ച് നിക്കേരുന്നുന്തേൽ ചായൊക്കെ കുടിക്കാനേ വീട്ടിത്തന്നെ ഇര്ന്നിരുന്ന് ഇങ്ങനെ ചടക്കാ അപ്പംന്ന് പൊറത്തൊക്കൊന്ന് പോയൊന്ന് ചായ കുടിക്കാച്ചപ്പ അയ്ലേറെ വല്ല്യേ മയ അപ്പം പിന്നെ മാറ്റി ഒരുങ്ങി പോവാൻ തോന്ന്ണില്ല
കുഷ്
അങ്ങനെ
അനിയത്തി പഠിക്ക
ആഹ് അനിയത്തീ ഡിഗ്രിക്ക്
ബ്രദറോ
ബ്രദർ വർക്ക്യ്യാണ് അക്കൗണ്ടന്റായിട്ട്
ആഹ്
ഉം അങ്ങനെ ഇങ്ങപ്പന്താ ചെയ്യണേ
ഞമ്മള്വ്ടെ വീട്ടില് പണിയെട്ത്തിരിക്ക്യാ
എങ്ങനേ
വീട്ടില്ള്ള പണിയെടുത്ത്ങ്ങനെ ഇരിക്ക്യാ
അതല്ലാ ഇപ്പാക്കേ ഇപ്പാക്കെന്താ പണീന്ന് ആഹ്
പണിക്കൊന്നും പോവ്വാൻ പറ്റില്ല
ആഹ് ആഹ ശരി ഹസ്ബന്റിനെന്താ ജോലി
ഫി ശർമാനെ
ആഹ് ഉം എവടെ സ്ഥലം
ആനങ്ങാടി കടലുണ്ടി ഇങ്ങളോ
ഞമ്മള് മലപ്പുറത്ത്
മലപ്പുറത്തെവടെ
മലപ്പുറത്ത് നി ലമ്പൂര് ഉം അങ്ങനെ ന്നിട്ട് വേറെന്തൊക്കേ വിശേഷം
നല്ല വിശേഷം
ട്രിപ്പൊക്കെ പോയോ കല്ല്യാണൊക്കെ കഴിഞ്ഞിട്ട്
ഇല്ല്യാ എനിക്ക് ലോങ്ങ് ട്രിപ്പ് പറ്റൂല
ഓ ശരി എന്താ ഛർദിക്കുവോ
ഏഹ് അങ്ങനെല്ല ഇപ്പൊ എന്ത് പറല അയ്യായിരം ദിവസത്തേക്ക് നമ്മള് ട്രിപ്പ് പോയതെങ്കിൽ
ഏഹ്
ഒരു അയ്യായിരം ഉറുപക്കാണ് ട്രിപ്പ് പോയതെങ്കിൽ പത്തായിരംറ എന്റെ ചെിലവ് വേറെ വ വരും
ഓ അഎന്താ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോ
ആഹ്
ആഹ് ശരി
പുറൊക്കെ കട
ആഹ് അങ്ങനെന്തല്ലേ ഇഷ്ടാണോ പോവാനൊക്കെ
ആഹ് നല്ല ആഗ്രഹംണ്ട് പോവന്
ഓരോന്ന് ഉം ഇനുശള്ളക്കെ നടക്കട്ടെ
ഉം
ഏഹ് അട്ടേ വേറെന്തൊക്കെ ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ടോയ
ആഹ് നമ്മള് നമ്മളെ വീട്ടിൽന്ന്ക്കക്കെ പഠിച്ചിട്ട് അങ്ങട്ടയിച്ചേ
ആഹ് അതൊരു നല്ല കാര്യാണ് ത്
ഉം
ഒന്നും അറിയതൊക്കെണ്ടല്ലോ
അതുകൊണ്ട് രക്ഷപ്പെട്ടു പോണ്
ആതന്നെ ഒന്നാലേ അതപ്പോ ഓലടത്തൊക്കെ നിന്നാലേ നമ്മക്ക്ന്നെല്ലേ ഓരോന്ന് കേൾക്ക നമ്മള്
നമ്മളിപ്പോ എന്ത് പണിക്ക് പോവാണ്ടെങ്കിലും ഇവിടത്തെ ചെയ്യാതെ നമുക്ക് പോകവാൻ പറ്റൂലല്ലേ എന്തായാലും അത് അറിഞ്ഞിരിക്കണം
അതെ അതെന്തായാലും മാ ആഹ്ന്നിട്ട്
അഹ് ഇയാൾക്ക് വീട്ടിന്റെ ജോലിയൊക്ക് അറിയോ
ആഹ് ജോലപരിലുണ്ട് ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ട് ഉം മട്ടത എന്തൊക്കെയ വി ശേഷം
അങ്ങനൊക്കെ പോണ്
എന്റെറെ അന്നത്തെ ത്രില് പഠ എന്റെറെ അത്തെ ത്രില്ല പഠിക്കണന്ന് പറഞ്ഞ
പ്ലസ് റ്റൂല്
ആഹ് ആഹ് നല്ല മഴല്ലേ രാവിലെ ഒന്നുംല്ലന്നല്ലോ
ആഹ് ഇവിടെ രാവിലെ മുതൽ മഴ തന്നെ
ഏഹ് രാവിലെ മുതിൽ വന്നണ്ടോ
ആഹ് ഒന്ന്മഴ നിന്നിട്ടില്ല അല്ലെങ്കില് വെള്ളിയാഴ്ച ജുമ്മാന്റെ ടൈമിലെങ്കിലും ഒന്ന് വിൽക്കും എന്നാ അതൊന്നും നിന്നിട്ടില്ല
ആഹ് ആ യ്ശരി ഇവിടെ
അവിടെ
ചെറുങ്ങന ഉള്ളായിരുന്നു
ആഹ് ഇപ്പൊ നല്ല മയണ്ട്
ആഹ് ഇപ്പൊ നല്ല മഴണ്ട് എന്നങ്ങട്ട് വേറെന്തൊക്കെ എന്തോ
എല്ലാ ഫുഡ്ണ്ടാക്കോ
ആഹ് എല്ലാ ഫുഡുണ്ടാക്കൂല്ലെങ്കിലും ആഹ് ഏകദേശൊക്കെ ഇണ്ടാക്കാനക്കെ അറിയ പെടൊന്നുല്ല എവിടെ പോയാലും അങ്ങനെ ഇയ്യ് എല്ലണ്ടാക്കോ
ആഹ്
ഞമ്മക്ക് പിന്നേറ്ഞ്ഞാല് ഇമ്മ ഇണ്ടാവുമ്പോ പിന്നെ ഇമ്മ നമ്മളധികങ്ങനെ കേറ്റെലൊന്നുല്ല ഇന്നാലും നമ്മള് ഇണ്ടാക്കാൻ നോ ക്കലാണ് ശ്രമിക്കാറ്
ഉം നമ്മളെട്ത്താല് നമ്മക്ക് നന്ന്
അതാണ് അത് ഇന്നോട് എപ്പളും പറീണാണ് പിന്നെറ്ഞ്ഞാല് ഇപ്പ യൂട്യൂബ് ഇതൊക്കെ ഇണ്ടായതോണ്ട്
ആഹ് അതോണ്ട് പേടിക്കാതെ കഴിച്ചിലായി
പേടിച്ചാതെ കഴിച്ചിലാവും എവിടെേലൊക്കെ കൂട്ങ്ങോന്നുല്ല പിന്നെ ഫുഡ് ഇണ്ടാക്കാനും താല്പര്യള്ളരാ ആളാണ്ന്ന്ണ്ടെങ്കിലൊക്കെ തട്ടിമുട്ടി എങ്ങനെയാലും പോവല്ലോ
ഉം ആഹ്
ഉം അങ്ങനൊക്ക്യാണ് പിന്നെപ്പ കല്യാണം കഴിഞ്ഞ പിന്നെ ത താനെ എല്ലാണ്ട് പഠിച്ചോളും
രണ്ട് ദിവസം അമ്മമായിമ്മ പറിം ഇട്ക്കണ്ടാന്ന്
ഇന്നട്ടോ ബാ ബാക്കി ഫുള്ള് പിന്നെ നമ്മളെതെന്നെല്ലേ മ്മ് അള്ളാ ടെൻഷനൊക്കെ ഇല്ലേന്നോ ടെൻഷനടിച്ചിട്ടും കാര്യോന്നും ഇല്ല
ആഹ് നമ്മള് ചെയ്യേണ്ട്യ നമ്മളന്നെ ചെയ്യണം
അതന്നെ
പിന്നെ നമ്മള വീട്ടി പോയില്ല നമുക്ക് കൊറച്ച് സമാധാനം
ആഹ് അതന്നെ നിക്ക് ഒര് കോളെര്ന്ണ്ട് ഞാൻ ഇപ്പൊ വിളിക്കട്ടോ
ആഹ് ആഹ്